ഹലോ
ഫുഡ് എല്ലാം കഴിച്ചാ?
കഴശു കൈചു ഫുഡ് കഴിച്ചു കുളി കഴിഞ്ഞ്ഞു, ഒക്കെ കഴിഞ്ഞു വന്ന് കിടന്നു മഴ പെയ്യണ്ട് നല്ല വെയിലുള്ള ആ ടൈമിലിപ്പം മഴയായി
നമ്മുക്ക് മഴയൊന്നുല്ലപ്പ
ആഹ് ആഹ്
നീ ടൂറെല്ലാം പോയില്ലേ? നീ യാത്രകളൊന്നും ചെയ്യാറില്ല?
ഞാൻ പോയിരുന്നടീ, കല്യാണം കഴിഞ്ഞ ആ ടൈമില് ഫസ്റ്റ് തന്നെ ഊട്ടി ഹണിമോൺ ട്രിപ്പ് രണ്ടാമത് മൈസൂർ
ആഹ് മൈസൂര് ഞാൻ പോയിട്ടുണ്ട് മറ്റേ കൊട്ടാരത്ത്തിൽ, എന്ത് രസാലെ അത്
ആഹ്, നല്ല രസ മൈസൂര് കൊറെ സ്ഥലങ്ങളുണ്ടല്ലോ കാണാന്
മൈസൂര് ഞാന് പിന്നെ കൊട്ടാരത്ത് പോയീനി മൃഗശാലെൽ പോയിന് പിന്നെ ഒരു മെഴുകി മ്യൂസിയം, നമ്മ ഒരു ദിവസത്തെ വൺ ഡേ ടൂർ അധിക, അന്നേരം ഒറ്റസ്ത്ത ടൂറാ ഓ ആ
ണ്ട പോയതെ വൺ ഡേ ടൂറ്, വൺ ഡേ ടൂർ അല്ലട്ടോ ആ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത്ണ്
ഇല്ല നമ്മൾ ചെയ്തില്ല രാവിലെ ബസ്സ് പോയി ഏഹ് ബസ്സ് പോയിട്ട് പിന്നെ ആദ്യം തന്നെ ആ രാത്രി തിരിച്ചു വന്നു പിന്നെ ആഹ് മക്കുട്ടികളെല്ലാം എടു കൊണ്ടല്ലോ പോയേ, ഹണിമൂണി നൊ ന്നും പോയിട്ടൊന്നുമില്ല ഹണിമൂണന്ന് അത്രയും ണ്ടായിട്ടില്ല.
ഉം ഇനി പോയാൽ മതിയല്ലോ, പ്രശ്നം തീർക്കാം.
ആഹ് ഇപ്പൊ, ഇപ്പൊ പോയി ഇനി ഊട്ടി പോകണം ഇനി ഊട്ടി പോവാനാ നിക്ക്ന്ന
ഉം ആ ഇപ്പൊന്നും പോണ്ട ഭയങ്കര തണുപൈകാരം കൊറ
ഇപ്പല്ല ഇപ്പം മഴത്ത്പോവുല പോയിട്ടാണ് പിന്നെ ഊട്ടിക്കൊ കണ്ടില്ല, മക്കളീം കൊണ്ടന്നെ എല്ലാട്ത്തും പോവ അവരും കണ്ടോട്ട്
അയ് ശരിയാ പോവാണെന്ന് ണ്ടെങ്കി ഈടൈമിലൊക്കെ പോണം മക്കൾ സിനെ കൊണ്ട്
വി ആഹ് വിനോദയാത്ര, ഒന്നും പറഞ്ഞിട്ട് പോണ്ടല്ലോ, പോയ സ്ഥലകുമ്പോ പോവാൻ കയ്യൂലല്ലോ?
ഉം ശരിയാ
മൂന്നാർ പോയിനീ കൊ, പിന്നേ കന്യാകുമാരി പോയിന്
അവിടെന്നും ഞാൻ പോയിട്ടില്ല മൂന്നാറും കന്യാകുമാരിന്നും. ഞാൻപ്പോ ഈ മൈസൂര് ഊട്ടി വയനാട്
അതെല്ലാം മ്മ എല്ലാ കൂട്ടുകാരും കൂടി ഒന്നിച്ച് മറ്റേ ട്രാവലറിലാക്കിട്ട് പോയതാ
ഏഹ്
അത് ട്രാവലറ ആക്കിട്ട് പോയത് എവിടെറിയോ? പാലക്കാട് എറണാകുളം അങ്ങനെ, പിന്നെ കാറ് പോയതാണ് ക കന്യാകുമാരി കോഴിക്കോട് കന്യാകുമാരി വരെങ്ങനെ പോയി പിന്നെ എവിടെയാ പോയെന്നറിയോ? ആഹ് വാഗമണ്ണില് ആഹ് അയ്ത് ശേഷം പോയി അതും കാ കാറില്ലന്നെ നല്ല രസം പോ കാണാന്
ഞാക്കി ഞാൻ കേടുവാകമണ്ണ് ഞാൻപ്പോ ഇങ്ങനെ ഇതിൽങ്ങനെ ഇൻസ്റ്റയിൽ ങ്ങനെ കാണല്ണ്ട് അവിടെ നല്ല രസയിട്ടുണ്ട്
ഉം നല്ല രസാ പക്ഷെ കൊറെയിടത്തൊ ഒന്നും പോയി ഞാൻ മൂന്നാർ പോയിട്ടില്ല വാഗമൺ ലാന്ന് ഇടുക്കി പോയിട്ട് വാഗമൺ ആസ് ത്യേകിച്ചല്ല ആടെല്ലാ പോയ നല്ല രസുണ്ട് എല്ലാരും കൂടി ഫേന്നിട്ട്രാത്രി അവരെ ഒരു ഹോം സ്റ്റേൽ നിന്ന് ഫുഡ് ഹ് ഭക്ഷണംലാക്കി അൽഫാം എല്ലാം ആക്കി കഴിച്ച് അപ്പൊ ഒരു തണുപ്പ് രാത്രി ഒരു തണു ഉണ്ടോ ആഹ്
ഫാമിലിയായിട്ട് പോയതെന്നല്ലെ അപ്പോ ഈ ഹസ്ബൻഡ് ണ്ടായിരുന്നോ?
ഫാമിലിയിലോ ഹസ് ഭർത്താവിന്റെയും കൂട്ടുകാരും എല്ലംഅങ്ങനെ ഫാമിലി ആായിട്ട് പോയ
അങ്ങനെ
അഞ്ച് അഞ്ച്ഫ്രണ്ട്സും അവരെ ഭാര്യവാ ഭാര്യമാരും മക്കന്മാരും അങ്ങനെയാണ് ഇതെല്ലാം പോയത്. മൈസൂര് ഞാൻരണ്ട് ര ഏഹ് ഇല്ല വീട്ടുകാരെപ്പ എവിടെ ടൂറ് പോയിട്ടില്ല.
ഞങ്ങളിങ്ങനെ പോയിനി വയനാട്. വീട്ടിലുള്ളവരൊപ്പം.
ഇല്ലില്ല അമ്മ അമ്മ എഹ് ആഹ് നമ്മ മറ്റ പേപ്സെറ്റിഇണ്ടാവും ഇങ്ങനെ പക്ഷികളെല്ലാം ഇതാക്കുന്ന. അഹ് വെ വെ ഓഹ് കു വീട്ടാരെല്ലാം കൂടി നമ്മള അടുത്ത പറ്റ സ്റ്റേഷൽലാ ഒരു. ട്രാവലറാക്കിട്ട് അങ്ങനെ പോയിനി. അല്ലാതെ പോയിട്ടൊന്നുല്ല.
ഉഷാരാണ് പോണത് നല്ല രസം
അയ്നിപ്പോ വാനാഗ്രഹം എന്റെ മക്കൾക്കെവിടെ ആഗ്രഹം.
ഉം.
തായ്ലാൻഡില്.
എന്നാ ഇന്റെ മകൾക്ക് അവ്ടെല്ല.
ആഹ്, എനക്ക് ലക്ഷ്യതീപില.
അല്ലടി മകൾക്ക് അങ്ങട്ട്. ട്ട് തെന്നെ ഇമ് ഇമ്മച്ചി ഇപ്പശിം എല്ലാ ഇമ്മശിം കാക്കും പോയില്ലേ. ഞാൻ പോയിട്ടില്ലല്ലോ ഇന്നിം കൊണ്ടോണം. ഇൻഷാ അള്ളാ പോണം അല്ല.
ഉം. അഹ് ഇത് ടിവില് ടെലിവിഷ് റ്റെൻല് അമ്മഹ് ഇത് കാണൂലേ ഈ പോയ സ്ഥലല്ല അപ്പൊ താ തായ്ലാൻഡില് അവിടുത്തെ മൃഗശാലയില്. ആന വെള്ളത്തിന്റെ അടീന്നന്തെല്ലോ ക്രോപ് കോപ്രായം കാട്ടുന്നുണ്ട്. ഏഹ്
ആഹ്
അത് കണ്ടേരാണ് അവര്ക്ക തായ്
അതല്ലാ അത് എവിട്ന്ന് കണ്ടുന്നാർഞ്
ടെലവിഷ്
ട്ടി ആഹ് ആഹ്
ആഹ്, അങ്ങനെയാണ്. ആഗ്രഹം വന്ന ക്ഷെ എനക്ക് ആഗ്രഹം ലക്ഷദ്വീപ് പോവാനാ.
ഉം. അല്ല ഈ ല്ല ലക്ഷദീപില് ഞമ്മളിപ്പോ ആ ഫിലിമിലൊക്കെ കാണുമ്പോ കണ്ടില്ലേ കുള്ളാസാളല്ലേ?
ആഹ്
അപ്പൊ അവിടെ അങ്ങൻത്തെ ആൾക്കാറെന്നാവാ ഉണ്ടാവല്ലേ? നമ്മള് ഞാ ഫിലിമ കണ്ട്കാണ്ടുള്ള ഒരു ഇതാട്ടോ സിനിമയേ കണ്ടേ.
നീ ലക്ഷദ്വീപ്ന്ന് ലക്ഷദ്വീപ് നീ ഏത് കണ്ടത് മറ്റേ? മ ചെറിയ ചെറിയ നീളല്ലാത്തണാ?
ആഹ് അതെ.
അതാ സിനിമക്ക് വേണ്ടി ആക്കിയതല്ലേ? അങ്ങനത്തെ ആളൊന്നുംല്ല. സാദാ മനിശ്യമ്മരാ അത് ലക്ഷ്യ. അത് ലക്ഷദീപല്ലല്ലടീ.
ഏഹ് അവിടെ തന്നെ അവിടെ തന്നെ തന്നെയാണ് ലക്ഷ്യ ഐശ് ഫിലിമിന്റെ പേര ക്ഷെ സിനിമന്റെ പേര്അതെന്നല്ലേ ഇനിക്ക് ഓർമ്മല്യ.
ആഹ്, പക്ഷെ സ്ഥലം ആ ലക്ഷദ്വീബല്ലേ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാ മറ്റേ പൃഥ്വിരാജിന്റെ? ഫിലിമില്ലെ അനാർക്കലി.
ഉം. ഉം.
ആഹ് അയിലല്ലതാണ് ലക്ഷദ്വീപ് അതെന്താ അതേതൊ ഒരു തീബിന്ന് ആക്കിയതാന്ന് തോന്നും.
രസം.
അന്റെ മോന ആഗ്രഹ എടാ അറിയാ പോവാൻ ചൈനയില്. ആയിടെ ബുള്ളറ്റ് ട്രെയിൻ ഉണ്ട് ആവിടെ അയിൽ കയറാൻ.
ഗ്രഹങ്ങളാ
അതീ ടി വിയിൽ ങ്ങനെ ഓരോന്ന് കാണുമ്പോ ബുള്ള ഇന്നലെ കണ്ടത് ഡ്രൈവർ ഇല്ലാതെ വണ്ടി ഓടി ക്കുന്ന കണ്ടേരം പ്പം നമുക്ക് അവടെ പോവാന്ന്. അത് ഡ്രൈവർല്ലാതെ കാർ ഓടിക്കുന്ന കാണണം
അല്ല അന്റെ ഇക്കക്ക് കൊറേ ഫ്രണ്ട്സ് ഉള്ളോണ്ട് പോവൽ നടക്കൂലേ.?
അല്ല കാശ്മീരിൽ ഒന്ന് പർഞ്ഞിട്ടുണ്ടായിന് പോവാന്ന് പിന്നെ ആ സമയത്തല്ല യുതെല്ലാം ഉണ്ടയേ ആ സി സിന്ദൂർ അല്ല. ആ പ്രശ്നങ്ങൾ വെടിവപ്പല ഉണ്ടായില്ലേ? അതുകൊണ്ടാണ് പോവാതായി. ലക്ഷദ്വീപ് പോണന്നുണ്ട് നോക്കാ.
രരസ്സാണ് ട്രിപ്പ് ന്ന്റഞ്ഞ
ആ നമ്മൾ അധികം ആകെ അവരില്ല അവരെല്ലാം ഹൈദരാബാദ് പോയിന് അപ്പൊ ഇവര്ക്ക് കു ഉണ്ടായത് കൊണ്ട് നമക്ക് പോവാൻ കഴില്ല അപ്പം രണ്ട് ഫാമിലി അവിടെ ഉണ്ടായിനി അപ്പ റൂം എടുക്കണ്ട. ഇപ്പൊ അവര് അവര് ഫേസ്ബുക്കിലാ വർക്ക് ചെയ്യുന്നുണ്ടായേ അയിൽഒരാക്ക് ഇപ്പൊ അവരെ കൊറെ ആള് പിരിച്ചു വിട്ടേരം ഒരാള് ഗൾഫി പോയി. ഒരാൾ വേറെന്തിനോ വർക്ക് ചെയ്യുന്നു അപ്പൊ അമ്മക്ക് പോവാൻ കഴിന്നില്ല ഇനിയിപ്പ പോകണങ്കി റൂമ ഇല്ലല്ലോ
ആ ശരിയാ ആഹ് പോകുമ്പോ രണ്ട് മൂന്നാല് ഫാമിലിയൊക്കെ വേണം
അവര് പത്ത അത്ര ആളുണ്ടായിനി. അമ്മ രണ്ട് ഫാമിലോയിനിട്ടോ പക്ഷെ നമ്മക് ഇവർക്ക്ള്ള ഇവര്ക്ക് ലീവ് കിട്ടാതെ നമ്മ്ക്ക് പോവാൻ കഴയില്ലല്ലോ
ഉം ആഹ് അതെ. അന്റെ ഇക്കക്ക് ഇങ്ങനെ ആയോണ്ടേ അതാ പറഞ്ഞ പോവാനാൾക്കാരുണ്ടാവും ക്ഷേയി
ആഹ ഇത് ഇവര് ഒന്നിച്ച് പഠിച്ചൊന്നല്ലേ ഇവരെന്തോ ഈല് ഇല്ല ഫ്രൻസ് അങ്ങനല്ലരാ പിന്നെ ഇവരെ ഓഫീസ്ന്ന് യാത്രൊന്നും പോകുമ്പോ ഇവര് പോവൊന്നുല്ല
അതെന്താ
ഞാ അത് ആണുങ്ങള് കുടിയും എൻക്ക് ഇഷ്ടല്ല ഇതുവരെ പോയ്ട്ടില്ല
ഉം ആ അത് ശരിയാ അയില് നല്ലോലുണ്ടാവും
ആഹ് അതൊണ്ട് അങ്ങനെ പോയില്ല പിന്നെ പിന്നെ പോയ സ്ഥലത്തെല്ലാം ആയിക്കും പോവല്
ഉം
ഹൗസ് ബോട്ടിൽ നമ്മൾ ഫാമിലി ഫാമിലി അല്ല ഫ്രണ്ട്സ് അങ്ങനെ ആയിട്ടാണോ ഇരിക്ക ആദ്യം ഹൗസ് പിന്നെ പോയതാണ് കന്യാകുമാരി പിന്നെ വാഗമൺ പിന്നെ പോയതെവിടെ പിന്നെ എവിടെയാ പോയേ പോയിന് പിന്നെ ഒന്ന് വയനാട് എല്ലാരും ക
വയനാട് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോയി
അല്ല എല്ലാ ഫ്രണ്ട്സും ആയിട്ട് ഒരു ഇവരെ ഒരു കൂട്ടുകാർക്കൊരു ഇതുണ്ട് വില്ല അപ്പൊ അവിടെ അവിടെ അമ്മ നിന്നില്ല ആക്കെ ചേട്ടന് കളിച്ച് അങ്ങനെ ഒരു സ്റ്റേ ഇണ്ടായി ലാസ്റ്റ് ഇമ്മ വാഗമൺലാ പോയേ അന്നേരം ഒരു അതേപോലെ റൂ ഉം
എല്ലാ പോക്കിലും നിങ്ങളുടെ ഫാമിലി ഉള്ളവലെ കൂട്ടുവോ അതായത് ആ വീട്ടിലുള്ളവരെ
ഇല്ലില്ലില്ല നമ്മ ഹസ്ബൻഡിന്റെ അഞ്ച് ഫ്രണ്ട്സ് അവരെ ഭാര്യമാര് മക്കള് ന അത് നമ്മ ഫ്രണ്ട്ല്ലേ അവര് അങ്ങനെ അഞ്ചോ ആറോ അയില് ഒരാള് മാത്രം കല്യാണം കഴിച്ചില്ല ഒരു ചെക്കപെണ്ണ് നോക്കണ്ട ഇപ്പൊ സിനിമേ കേറിട്ടുണ്ട് അവന്റെ ഫിലിംട തമാസം ഇറങ്ങുന്നുണ്ട് ഓന്റെ കാറിലാ പോവാ അതില് പെട്രോളും അടിക്ക ഉം
ഏതാ ഈ ചെങ്ങായിക്കോ അല്ല ഈ ചെങ്ങായിലെ പെണ്ണ് കെട്ടാത്തവനെ ഇങ്ങടെ ഫാമിലിന്റെ കൂടെ ട്രിപ്പ് പോരുമ്പോ അവന് ഇതിണ്ടാവില്ലേ
ഇല്ല ഓനമ്മ വിളിക്കുന്നതല്ല ഓന് ച ഓന്റെ ഓന്റെ വണ്ടി എടുക്കും അതില് പെട്രോൾ അടിച്ചെടുക്കും ഓന ഓന് ചിലൊവൊന്നും ഇല്ല നമ്മ കൂട്ടുന്നല്ലോ ഓൻ വണ്ടിക്ക് ഓടിക്കാൻ ആളുവേണ്ടെ
ഡ്രൈവറാക്കികാണ്ട് കൂട്ടുന്നെ
പാട്ട് പാടും മോന്റെ മ്യൂസിക് ബോക്സ് കൊണ്ടുരണം
പിന്നെ ചെല ആണുങ്ങൾക്ക് നെ ഇങ്ങനെ ഓതിനോ ഈ വേറൊള്ളോര് കെട്ടിയാനാണെങ്കിൽ പ്രശ്നണ്ടാവില്ല
അയിന് ആ അങ്ങനെല്ലല്ലോ ഉറങ്ങുമ്പോ ബോയ്സെല്ലാം ഒരു ടീംമ് ഗേൾസെല്ലാം ഒരു ടീമല്ലേ അപ്പൊ ഉറക്കത്തിലും പ്രശ്നല്ല രണ്ട് റൂമില അങ്ങനത്തെ ആയിരിക്കൂല അമ്മ എടുക്കാ പിന്നെ എല്ലാർക്കും ഓരോരോ റൂമിൽ അത് എടു ഇതിന് മുമ്പ് ഒരു വയനാട്ടില് റൂം എടുത്തരം അങ്ങനെ എടുത്തിന് അപ്പൊ ആ എ നമ്മള് രണ്ട് ടീമുകാർക്കേ മക്കളില്ല ആ മൂത്ത കുട്ടി എന്റെ മോളും വേറൊരാക്കും വാ എല്ലാരും കല്യാണം കഴിഞ്ഞാ പുതുജോടികള് അപ്പോ എല്ലാവക്കും അത് അപ്പൊ ഏഴ് റൂംമാ എട്ട് റൂംമായിട്ട്ണ്ടായി അപ്പൊ ഇവനു ഉണ്ടായി അവനപ്പ ഹാളിൽ ഉറങ്ങി
ആവുമ്പളെ ഒരു ചടപ്പുണ്ടാവുല്ലോ എല്ലാരും കൂട്ടിയോളക്കാവുംപ
ആ അത് അങ്ങനൊന്നുല്ലല്ലോ അത് രണ്ട് നമ്മ മൂന്ന് ഫാമിലിയാ പോവാ ഇവന്റെ കല്യാണം കഴിയാ ത്ത അവൻ്റയ്യില് ഏഹ് ഞാനും വേറൊരു ഫ്രണ്ടും വ മൂന്ന് മൂന്നാള് അതില് രണ് രണ്ടാള് വെക്കിരിക്കും ഗേൾസ് നടുക്കിരിക്കും അയില് ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി മാറിയോടിക്കും അപ്പൊ പ്രശ്നോല്ല അങ്ങനെ അങ്ങനെ കപ്പിളായിട്ടൊന്നും പോവുന്നൊന്നുല്ലല്ലോ
ഉം ഞങ്ങളങ്ങനെ
ഞാ പിന്നെന്നെ വിളിക്കാ നമ്മക്ക് പിന്നെ എടങ്ങും പോയ കഥ പറയാ
ശെരി ശെരി ന്നാല് ആഹ് ശരി ശരി ശരി